ഹലോ തങ്ങണ്ട് തീർന്ന പിന്നെ നോക്കണ്ടല്ലോ ഇതു ംകൂടെ തീർന്നാല്ലേ
അടുത്ത ടാസ്ക്
ആ
ഇത് തുറക്കാൻ പറ്റുന്നില്ല
നിന്ന അത്രക്കറി ചീത്തആയി പോവൂലെ ഇന്നത്തക്ക ഇന്നത്തെ കറി ചീത്തയായി പോവില്ലേന്ന്
തുറക്കാൻ പറ്റാത്ത സാധനം പിന്നെ ന്നാ ചെയ്യും
ഉം
ഉം
ആഹ ഹ
ആ
ഏയ് ഒണ്ട്റും ഇല്ല്യ
പറയൂന്ന്
ഒന്നുല്ല ഒന്നും ഇല്ല മല്ലയാ ഒന്നുമില്ല.
ന്നാലും പറയൂന്നേ പ്ലീസ്.
തന്റെ ഉറക്കമൊക്കെ പോയോ
ഒറക്കം പോയില്ല ഓ
നിവിച്ചേട്ടായി എന്നെ അരമണിക്കൂർ കഴിയുമ്പോ വിളിക്കാന്നാണോ പറഞ്ഞെ
ഉം
എന്തേലും തിരക്കിലായി പോയി കാണും
ഉം വൈകിട്ടങ്ങോട്ട് വിളിക്ക
ഇങ്ങോട് വരുന്നതിന് മുന്നേ വിളിക്ക്
ഏ
ഇങ്ങോട് വരുന്നേന് മുന്നേ വിളിക്ക്.
വേറെ എന്നാ ഉണ്ട് വിശേഷൊക്കെ?
വേറെന്നാ വിശേഷം?
വീട്ടിൽ പെറ്റ്സൊക്കെ ഉണ്ടോ? വീട്ടിൽ പെറ്റ് സൊക്കെ ഒണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട് പെറ്റെന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യനെ കടത്തി കെട്ടുന്നൊ ഒരു സാധനം ഇവിടെ ഉണ്ട്.
ഏ
മ മനുഷ്യനെ പെറ്റെന്ന് പറയാൻ പറ്റത്തില്ല.
ആ
മനുഷ്യനെ കടത്തി വെട്ടുന്ന ഒരു ഐറ്റം ഇവിടുണ്ട്. പേരു സുണ്ടു.
ആ
പൂച്ചയാന്ന് കണ്ടാത്തോന്നും പക്ഷെ പൂച്ചയൊന്നുമല്ല.
ആ ആനെയോ പശു
അല്ല പൂച്ചയാ പൂച്ച. ബുദ്ധിയുള്ള പൂച്ച.
ഓ
ഉം
പറച്ചില് കേട്ടിട്ട് ആ വീട്ടിലുള്ള എല്ലാം ബുദ്ധിയുള്ള താന്ന് തോന്നുന്നു.
ഉ അതെ അതെ അതെ.
ഫോക്സൊക്കെ ഉണ്ടോയിങ്ങണട്ടി
ഉം
ഡോഗ് ഒക്കെ ഉണ്ടോ
ഉണ്ട് ഉണ്ട്
അയിന്റെ പേര്ന്നാണ്
പേര് ജൂലി വയസ് അമ്പത്തഞ്ച് അമ്പത്തി ത്തഞ്ച് കൂടുതൽ ഉണ്ടെന്നാ തോന്നേ
അപ്പൊ മേഡത്തിന്റെത്ത് തന്നെ പ്രായം ഉണ്ടോ അയിന്
സാറിന്റെ അത്രയും പ്രായാ
ആഹ്
സാറിന്റെ അത്രയും പ്രായം ഉണ്ട്
നമുക്ക് പത്ത് പതിനെട്ട്ഴസള്ളോ മേഡം
അശ്യോ
വളരെ ചെറുപ്പമാണ്
അതെ അതെ
എന്ന മേഡം
ആഹ്
മേഡത്തിന് ജീപ്പ് ഇഷ്ടമാണോ
പിന്നെ
ആ ഹാ
ഉം
ഭയങ്കര ഇഷ്ടാ
ഉം ജീപ്പിഷ്
ഈ പാണ ബുള്ളറ്റാണ്
ജീപ്പ്
ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി
ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ ചോദിച്ചാ എനിക്ക് താറ് ഭയങ്കര ഇഷ്ട
ചോടെ മടാള
ഉം
ജോളമ്മേയുടെ ആളാ
അയിന
താറെന്ന് പറഞ്ഞ ഭയങ്കരട്ട ഇഷ്ടാ
ആണോ എനിക്ക് നല്ല കറുത്താ താറ് ഓ എന്നാ രസ കാണാൻ തന്നെ
വാങ്ങണ്ട
ഉം
അപ്പൊ
ഉം മണ്ടേ അല്ലേ
അല്ല പെ പഴയ മോഡൽ താറും ഇഷ്ട്ട
ഉം എനിക്ക് പഴയ മോഡല് ജീപ്പു ഇഷ്ടവാ പുതിയ മോഡൽ ജീപ്പിനെക്കാട്ടിലും പഴയ മോഡൽ ജീപ്പ് എനിക്കിഷ്ടം
ജീപ്പ് പുതിയ മോഡൽ അതേതാ പുതിയ മോഡൽ ജീപ്പ്
പുതിയന്ന് പറഞ്ഞി ട്ടാണെങ്കിൽ ഈ ജീപ്പ് പല രീതിയിലുണ്ടല്ലോ പല സെറ്റപ്പിലിരിക്കുന്നത് ഉണ്ടല്ലോ മറ്റേ ഈ ഏതാ സിനിമ മറ്റേ നീ ഓഫ്റോഡൊക്കെ പോകുന്നേ കൂടുള്ള ജീപ്പില്ലേ
ഉം താങ്കൾ ഉദേശ മറ്റേ വില്ലീസ് ആണോ
ആ അത് തന്നെ അങ്ങനത്തെ ജീപ്പു എനിക്കിഷ്ടവാ ഇപ്പോഴത്തെ ആ ഉം താറ് പോലത്തെ ഇത് ഐറ്റവും ഇഷ്ട ഉം
കൊള്ളാം കൊള്ള
ഉം അവൻ കുഞ്ഞിലെ തൊട്ട് കാണുന്നെ ജീപ്പ്.
കുഞ്ഞിലൊട്ട്?
കുഞ്ഞീന് തൊട്ട് കാണന്നേന്ന് ജീപ്പ്.
ആത്രേ
അയ്യോ എൻറെ വെല്ലിമ്മയുടെ ഫാമിലി വന്ത് റിച്ച്.
ഉം ഓ ശരി
ഉം അന്നേരപ്പം നമ്മടെ പള്ളിക്കെ വെച്ചിട്ട് വണ്ടി ഉള്ളതോ ഒന്നോ രണ്ടോ പേർക്കേ ഉള്ളൂ.
ആഹ ആഹ
അന്നേരിപ്പം വടക്കേടൻ കുടുംബകാരിലെ മൂന്ന് പേർക്ക് ജീപ്പ്. വേറെ ആർക്കും വണ്ടിയില്ല അങ്ങനെ. ചേട്ടാനിയന്മാർക്ക് മൂന്നു പേർക്കും ജീപ്പായിരുന്നു. ഉം തുകൊണ്ട് കുഞ്ഞിലേൾ ഞങ്ങളെ കുഞ്ഞിൻ്റെ പള്ളിയിലൊക്കെ പൊക്കോണ്ടിരുന്നെ ഞാൻ ജീപ്പിലായിരുന്നു.
ആ ആ ആ
ഉ അതോണ്ട് ജീപ്പ് ഭയങ്കരിഷ്ട.
ഉടനെ അവ്കാത്ക്കണ്ട.
ഉം അങ്ങ് കാർനേക്കാട്ലിഷം ജീപ്പാ.
എനിക്കും. കൊണ്ടനേ ആൾ
ഉം
വേ
ആതെ. നമുക്ക് രണ്ടേർക്കും പ്രോപ്പറായിട്ട് ഒരു ജോലി ഉണ്ടെങ്കി നമുക്ക് ഒന്നും പ്രശ്നൊള്ള കാര്യല്ല.
പ്രശ്‌നേ ഇല്ല.
ഉം?
ആഹ ജോലിണ്ടേ തന്നെ കുറെ കൂടി സമാധാനാവും.
ങ്ങള് പറഞ്ഞേ നമുക്ക് രണ്ടേർക്കും പ്രോപ്പറായിട്ട് ഒരു ജോലി ഉണ്ടെങ്കി നമുക്ക് ആഗ്രഹിക്കുന്ന പോലൊക്കെ ജീവിക്കാം. ഇൻകിപ്പ ഞാൻ നോക്കിയിട്ട് ജോലി കിട്ടുവാന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ തന്റെയും കൂടെ ഒരിതു പോ ലിരിക്കും തന്റെതർ അർദയം അല്ലകുഴൻ നോക്കീട്ട്
ആ സെറ്റാവും.
ഉം. എനിക്ക് ആദ്യം ചേട്ടായോട് പടി പറയാനൊരു മടിയായിരുന്നു.
ചേട്ടായിടത്ത് നീ എന്നാ പറഞ്ഞേ?
ഇങ്ങനെ ഒര ഉ മെയിനക്കൗണ്ടൻ്റായിട്ട് ഒരാളെംകൂടെ വേണംന്ന് പറഞ്ഞു. പ്പോ അത്യാവശ്യം ജി എസ് ടിയെ പറ്റിയൊക്കെ അറിവുള്ള ഒരു ബികോം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെയാണ് വേണ്ടേന്ന് പറഞ്ഞു.
ആഹ
അപ്പം ഞാൻ പറഞ്ഞു ഉ ഹസ്ബൻഡ് ഉ ബികോം ഫിനാൻസക്സഷനാ പഠിച്ചേന്ന്. ഉ ആൾക്ക് ജി എസ് ടി കൊറച്ച് സോഫ്റ്റ്വെയറൊക്കെ നല്ല പരിചയ എന്ന് പറഞ്ഞു. പറുെൾൽ പറഞ്ഞ പക്ഷെ ഹസ്ബന്റിന്റെ വൈഫിനെ ഒഓരിടത്ത് എടു ഒക്കെയല്ലോ അതുകൊണ്ടാ ഞാൻ അതുകൊണ്ട് ആ ഞാൻ പറയാനേന്ന് പറഞ്ഞു ചേട്ട അോട്
ആഹ
അപ്പൊ ചേട്ടായി പറഞ്ഞ അതൊരു വിഷയവേയല്ല നമ്മടെ കാരണം നമ്മള് സല്ലഭിച്ചിരിക്കാൻ വേണ്ടി അല്ലല്ലോ പോുന്ന ജോലിക്കല്ലേ പോുന്നേ പിന്നെ തൻ എപ്പോഴുംൊന്നും അവിടെ കാണത്തൂ ഇല്ല മോശം വരുവാണെങ്കിൽത് അങ്ങോട്ട് പോണം ഏ
ഏ എന്താവശ്യന്മാരും
ഓഷനൊക്കെ വരുവാണെങ്കിലേ നിബിജകളോടെ പോണം തമിഴ്നാട്
എനിക്ക് അങ്ങനത്തെ ജോലിയാണ് വേണ്ടത്
ആഹ എന്നിട്ട് ഇന്നലെ അവര് അല്ല മിനിങ്ങന്നോ മിനിയന്നോ ആയിട്ട്ണ്ട ഓഷന് പോയിട്ട് ഇന്നലെ വൈട്ട് മൂന്ന മണിക്കങ്ങാണ്ട അവര് വന്നേന്ന് ഉം അപ്പോ ഓഷന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തനിക്ക് ഇഷ്ടപ്പെടുകവാണെങ്കിൽ പിന്നെ ഉ ഇത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട അതായത് ഭയങ്കര ശ്രദ്ധ കൊടുത്ത ചെയ്യേണ്ട ജോലിയാ ഇതില് നമ്മൾ എത്ര എത്ര എക്സ്പേർട്ട് ആകുന്നോ അത്ര നന്നായിട്ട് നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റും ഇപ്പൊ അവിടെ വിക്കിന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട് ആ പുള്ളി ഊട് ൂടായി പോവാ ആ എന്തോ ബൾക്ക് ഇത് കാശ വെച്ചുള്ള കളിയ ആല്പിച്ച ഇത്
അല്ല ആരാ പറഞ്ഞ കൂട കൂടൊയിപ്പോന്ന്
അത് പപ്പാളി സാറാ പറഞ്ഞേ
തീറ്റോട്ട അതും പറഞ്ഞോ
ആഹ
ഇത്ര നേരംകൊണ്ട് ഇതെല്ലാം പറഞ്ഞണം
ആഹ
ഏ
ആഹ ഡെഡിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാ ഇരിക്കുന്നേ അതുങ്ങളൊക്കെ കാരണം നമുക്ക് പണി കൂടുതലാ
അല്ല ഇത്ര നേര കൊണ്ട് ഇത്രയും കാര്യങ്ങൾ
ആ പുള്ളി പാവൊക്കെയാ ഓക്കെയ ആാണ് പക്ഷെ നമ്മൾ മുന്നേറണംങ്ക നമ്മളും മുന്നേറണം നെഭിച്ചേട്ടായിക്കും അതുകൊണ്ട് ലാഭം ഉണ്ടാവണം എന്നുള്ളരു ചിന്ത ഉള്ളത്കൊണ്ടാണ് പുള്ളി ഇത്തിരി സ്ട്രിക്ട് ആവുന്നത്േ
പിന്നെ ഇ നമുക്ക് തന്നെ ന്യായമായ സാന്യു ഇൻസൻദീപും അത്യാവശ്യം ഫ്റീഡോ
ഉം
ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുറിയ ഒരു സിങ്സർ ആയിട്ട് നൽക്കും എടി സമയ സമയ കട്ടി കട്ടി കട്ടി
ഉം